ഹലോ കേക്കുന്നുണ്ടോ
ആ വഴക്കുന്നുണ്ടല്ലോ അവിടെ മഴയുണ്ടോ
മഴയാ വേണ്ടി പോയത്
ഇവിടെ ഭയങ്കര മഴ
ആ മുറ്റത്താ മഴയത്തക്കന്ന് നനഞ്ഞൂടെ
ആഹ ഇവിടെ റോഡ് സൈഡ് ആ
ആ റോഡിന്റെ സൈഡ് അ മുറ്റത്ത്ഴിഞ്ഞഞ്നി ഇവിടെ
ആഹ
മനുഷ്യന് ഇവിടെ മുറ്റൂല്ല ഒന്നല്ല
കഷ്ട ട്ടല്ലേ കൂട്ടിലടച്ചിട്ടേക്കവാ
കൂട്ടിലെടുത്തിട്ടിരിക്കാന്ന് വെച്ചാ വാതിലന്ന് പുറത്തിറങ്ങാൻ പറ്റും പക്ഷെ വഴിറിയില്ല ഒന്നും അറിയില്ല അതൊക്കെ കുഴപ്പം
ഓ എന്തോ ഒരു മഴയാ
എല്ലാരും പറയണ്ട് പക്ഷേ നാട്ടീക്ക് വരണായിന്ന്
നങ്ങ പോര
മ്മ്
കെട്ടിയനാളാണ് കടക്കെട്ടഞ്ഞഞ് പോരെ
ആഹ് കെട്ടിയാനെക്കൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ശല്യം പഠ അത്ത മാസം കല്യാണംുണ്ട് അപ്പോൊ മൂന്ന ദിവസ കാണ് കല്യാണം അപ്പൊ ഞാൻ കുറച്ച ദിവസം കൂടി നീട്ടി തരുമോന്ന് ചോദിച്ചപ്പോ പറയാ എന്തിനാ പത്ര ദിവസം അവിടെ നാട്ടി നിക്കുന്നു
ആ ഇപ്പ ആഹ ആഹ അതാ മ്മ്മ്
ഉം എന്ത് പറയാ രാവിലത്തെ പരിപാടിിയക്കെ കഴിഞ്ഞ ഫുഡ കഴിച്ച
അനാണ്ടൊക്കെ വിളിക്കുന്നു ഫോണ്
അത് എപ്പഴും ഉണ്ടാവും ഞാൻ ഫാമിലി വിളിക്കുമ്പോ ഏതെങ്കിലൊക്കെ കാമുകന്മാർ വിളിക്കും ഉം
അയ്യോ അതങ്ങ് പറഞ്ഞു ഞാനതങ്ങ്
നന്നായി
ആരും കേട്ടില്ല നമ്മള് കാര്യായിട്ട് എന്തോ പറഞ്ഞതാ നമ്മള്
കാര്യമായിട്ട് പറഞ്ഞത് അത് തന്നെ പിന്നെ രാവിലെ കഴിച്ചോ രാവിലെ ഇന്നേ പിന്നെ എന്തുവാ പുട്ടും പഴോ
പുട്ടും പഴവോ എളുപ്പപ്പണി നോക്കിയതാണല്ലേ
ഗോതമ്പ് പുട്ടായിരുന്നു കെട്ടോ
അയ്യോ എനിക്ക് ഇഷ്ടല്ല
അല്ല. പക്ഷെ അത് കഴിച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ അല്ല ഒരു മന്തടിച്ച പോലെ ആകും
ആഹ് നമ്മൾ സാധാ പുട്ട് കഴിക്കണ പോലല്ലല്ലോ അത് പിന്നൊരു കട്ടിയാണല്ലോ
അതാണോ ഇങ്ങനെ കടന്നോളും വെശക്കത്തില്ല
അങ്ങനെ കെടക്കാൻ വേണ്ടിട്ടാവും ല്ലെ. മഴയത്ത് മഴയൊക്കൊണല്ലോ നല്ല വിശപ്പൊക്കെ വരോലോ
ആഹ് അതാ അവിടെ എന്താ കഴിച്ചേ
എനിക്ക് ഇന്നലെ താഴത്തെ വീട്ടിൽന്ന് കൊറച്ച് നൂഡിൽസ് ഉണ്ടാക്കിട്ട് അവര് കൊടുന്നന്ന്ണ്ടായി അപ്പൊ ഞാന് ഉം ഞങ്ങൾക്ക് അപ്പ ഞാൻ നേരെ നേരെ ഫ്രിഡ്ജില് കയറ്റി. എന്നിട്ട് ഞങ്ങള് പുറത്ത് പോയിട്ട് വേറെ ഫുഡ് കഴിച്ച്
ആഹ് അന്നേരം
അപ്പൊ അവിടെ അതും ബാക്കി വന്ന് ബിരിയാണിയ വാങ്ങിച്ചത് ഒരു ഫേമസ് ബിരിയാണി ഉണ്ട് തമിഴ്നാട്ടിലെ ഗിണ്ടിക്കൽ എന്താ ദിണ്ടിക്കൽ എന്തോ ഒരു തട്ട് ബിരിയാണിയോ തട്ടി ബിരിയാണിയോ അങ്ങനെ എന്തോ ബിരിയാണി അതും വാങ്ങിച്ച് പിന്നെ ഒരു ചിക്കൻ പൊരിച്ചതൊക്കെ വാങ്ങിച്ച് അപ്പൊ അത് ബാക്കി വന്നു അപ്പൊ അതും കൊടുന്നുണ്ടായിരുന്നു കെട്ടിയോനോട് ചോയ്ച്ചു അത് മതിയോന്ന് ചോയ്ച്ച രാവിലെ അപ്പ അതു മതീന്ന് പറഞ്ഞു അപ്പൊ രാവിലത്തെ അങ്ങനെ കഴിഞ്ഞു
ആഹ് അപ്പൊ അതായി ഇന്നത്തെ കാര്യം
ഉച്ചക്കാണെങ്കിൽ ഇന്നലെ മുരിങ്ങയും ചക്കക്കുരും പരിപ്പും മാങ്ങയും ഒക്കെ ഒക്കെ കൂടി വെച്ച കറി ബാക്കിണ്ട്
മുരിങ്ങക്ക ഇപ്പഴും ഉണ്ട്ല്ലേ മുരിങ്ങക്ക ഇപ്പഴും ഉണ്ട്ല്ലേ
പിന്നെ അല്ലാ ആ അമ്മ അമ്മ വന്ന് ചോയ്‌ച്ചോണ്ടിരിക്കും തരട്ടെ മോളെ തരട്ടെ മോളെ വേ ഞാൻ പറഞ്ഞു വേണ്ട ഇണ്ട് അതിപ്പോ എന്റെത് മുന്നത്തേ കഴിഞ്ഞിട്ട് ഇല്ല അത് ഞാൻ ഫ്രിഡ്ജില് വെച്ച്ക്കേര്ന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും കൊടുന്നന്നു. അത് ഞാൻ പുറത്ത് വെച്ച് അത് ഉണങ്ങിപ്പോയി വേസ്റ്റ് അയ്ന് ഇവിടെ വേറെ ആർ ർക്കും കൊടുക്കാല്ലല്ലോ
ഇവിടൊരു മുരിങ്ങ ഒരു ഉണ്ട് അയിനകത്ത് ഒരെണ്ണം പിടിക്ക്‌ണില്ല ഒറ്റയെരെണ്ണം പിടിക്കത്തില്ല
മ് വെല്യേ മരാ
ആഹ് ഇവടങ്ങും പിടക്കത്തൊന്നുല്ല ഒരെണ്ണം ഉണ്ടയ്നകത്ത് രണ്ട് വർഷത്തിന്മ്പ് ഒര് നാലെണ്ണം കിട്ടിയാര്ന്ന്.
ഏ എന്റെ വീട്ട്ല് ഇത് പോലതന്നെണ്ട് ന്നട്ട് ലാസ്റ്റ് മഴ വന്ന്ട്ട് ഒടിഞ് വീണുപോയി.
ആഹ് അതാ മഴെയ്യ്മ്പോ ഇതങ്ങ് പെട്ടന്ന് ഒടിയുത്.
മ് ഇതിപ്പോ ഇവടെ ഇഷ്ടമാരിള്ളതോണ്ട് മനുഷ്യന് വല്ല്യേ ശല്യായി പോയി മാങ്ങയും കൂടന്ന് വന്ന്ട്ട്ണ്ട് പിന്നെ മാതളനാരങ്ങാന്ന് പറയും ഒരു ഏ വല്ല്യൊരു സാ അങ്ങനെ തന്നെയാണോ നിങ്ങള് പറയാ വല്ല്യേ അല്ലിയായിട്ട്
കമ്പിളിയാരങ്ങയായിരിക്കും അത്
ഏ കമ്പിളിയാ
ആഹ്
ബബ്ളൂസ് നാരങ്ങ
ഇല്ല മാതള നാരങ്ങാന്ന് പറഞ്ഞാ ഈമ് ഫൂട്ട്സാലകിലെ ചൊമന്നിരിക്കുന്ന ആപ്പിളിന്റെ കൂട്ട്ള്ള
അല്ല ഇത് ഓ ഓറഞ്ചിന്റെ വെല്ത്
ആഹ് ആഹ് അത് അന്നര ഇതാ കമ്പളിനാരങ്ങ ഞങ്ങള് ഇവ്ടങ്ങനാ പറയ്ന്നേ
കമ്പ്ളി അല്ല പര്ത്തി അല്ല പിന്നെ ഓര പേരാത്തരെ കമ്പ്ളി
ഏ
മ്
ഏ അതക്കെ കഴിച്ചാ
അത് കഴിച്ചിട്ടില്ല മ അത് ഇവടെ വെച്ചിണ്ട് ഞാ എന്തൊക്കെ ചെയ്യും മാങ്ങപ്പഴ്ത്തിട്ട് അത് മ കണടുത്തിട്ട് എനിക്ക് ബ്രാന്ത്പിടിച്ചിട്ട് കെട്ട്യോൻ നീ അത് എന്തെങ്കിലും ചെയ്യോന്ന് എന്നോട്
ആഹ്
ആഹ് കഴിക്കുമ്പോ നമുക്ക് ഭയങ്കര ദാഹം വര്ന്നേ അപ്പൊ അതുകൊണ്ട് ഞാൻ ന്നോട് പറയാ എന്തെങ്കിലും ചെയ്യേ ഞാന്തൊക്കെട്ത്ത്ട്ട് എന്താ ചിയ്യാ
ഉണ്ടാക്കില അത് ചെയ് മാമ്പഴ പുളിശ്ശേരി വെ ക്കി
അതെന്നെ എന്റെ കെട്ട്യോന് ഇഷ്ട്ടല്ല പ് അതാണ് പ് കൊഴപ്പം പിന്നലെ ഞാം മുരിങ്ങാക്കോലും മ എന്നോട് പറഞ്ഞേ ചക്കക്കുരൂം പരിപ്പും കൂടിവെക്കെ
ഹ ഹാ
അപ്പ ഞാന് ഇരിക്കുമ്പോ ഇപ്പൊ ഇവിടെ മാങ്ങ ഇരിക്ക്ണ് ണ്ട് പച്ച മാങ്ങേണ്ട് മുരിങ്ങാക്കോലുണ്ട് ഇതൊക്കെ തീർക്കണ്ടേ ഞാൻ തന്നെ അപ്പ എല്ലാങ്കൂടി ങ്ങട്ട്ഇട്ട് അപ്പൊ വന്നപ്പോ ന്നോട് ഇതെന്തൂട്ട് കറിയാ ഇതെല്ലാം കൂടി നല്ല കറിയാ എനിക്ക് വെറൈറ്റി ഒക്കെ ഒന്ന് പരീക്ഷിക്കണ്ടേ നിങ്ങ പറയണ മാത്രണ്ടാക്കിയാമതിയോ ന്റെ അവസ്ഥവര്ക്ക് മനസ്സിലാവണ്ടേ
അത് ശെരിയാ
ഇനി ഇരിക്കാ മുരിങ്ങാകോല്
അയ്യോ ഇനിപ്പോന്തയ്യും കഴിക്ക് ചുമ്മാവിടെരിക്കല്ലേ
അതല്ല വെർതെഇരിന്ന് കഴിക്കാൻ പറ്റ്യേ സാധനാണോ അത് ഒര്തില്ലേ ന്നാ ആപ്പിളോ ഓറഞ്ചോക്കാണെങ്കി കൊഴപ്പല്ല
ഒരു പാത്രത്തില്ട്ത്ത് വെച്ച് ചുമ്മാതിരിക്കല്ലേ അന്നേരം ഇങ്ങനെ കഴിച്ചാ അന്നേരം അങ് തീരും
മ് നന്നായി ഉച്ചക്ക് എന്തുട്ടാ
ഉച്ചയ്ക്ക് ചക്കക്കുരു വിഴുക്ക് വരട്ടി
മ് തൊടങ്ങിയ
ചക്ക എട്തേന്റെ ബാലം ഞമ്മൾ ചക്കക്കുരി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പ എപ്പൊ ച ക്കാ ഒക്കൊക്കെ മണ്ടന്നൊക്കെ ഇരിക്ക അതുകൊണ്ട ഇപ്പം നമുക്ക് അത് അടളത്താനും പറ്റില്ല അതൊണ്ട് ചക്കുരു മെഴുക്കുവാരാട്ടി വെച്ച് മോരുണ്ട് മീൻകറിണ്ട്
ഉം
പിന്നെ രാവിലെല്ല കൊച്ചിന് ചോറ് കൊണ്ട്പോക കൊണ്ട് രാവിലേക്കെ കഴിയും
പിന്നെ ഇനി ഒറ്റക്കല്ലോ ഉച്ചിക്ക്
ആ അമ്മ ഇണ്ട്
ആഹ് അമ്മായിമ്മാ പോരിണ്ട
ഉ അമ്മായിമ്മ അല്ല മോളെ എന്റെ അമ്മയാ
അ അയെന്ത ചേച്ചിടെ അമ്മവിടെ ഒറ്റക്ക് ആയതു കൊണ്ട് ആഹ്
ആഹ്
അവിടെയാണോ കോഴി വളർത്തലേ
ആഹ അതാണ് മറ്റേടുത്ത് ആരും ഇല്ല അവിടെ ആരുല്ല
ഓ അപ്പൊ സുഖാണല്ലേ സ്വന്തം വീട്ട്
ആഹ് സ്വന്തം വീട്ടിലാ ആ
അപ്പൊ അവിടെ അമ്മായി അമ്മ ഒന്നുല്ലേ ഏ ആ മരിച്ച് പോയിന്ന് ഏ ഏന്ന് കല്യാണത്തിന് മുന്നേ മരിച്ചതാണോ അയിന് ശേ
അല്ല കല് അച്ഛനില്ലായിരുന്നു അമ്മ കല്യാണൊക്കെ കഴിഞ്ഞിട്ടാ മരിച്ചേ
ആഹ്
പിന്നൊരു അനിയൻ ഒണ്ടായിരുന്നു അനിയൻ മരിച്ച് പോയി
ഓ
ഉം പിന്നെ രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ട് നാത്തൂമാര് അവരൊക്കെ കൊണ്ടുപോയെടുത്താ
ആ ആഹ്
അങ്ങനെ പിന്നെ നമ്മക്ക് നമ്മക്ക് ഇവിടെനിക്കുന്നെ അല്ലേ ഇഷ്ടം
ഉം നമുക്കതെന്തായാലും ഇങ്ങനെയാണല്ലോ
ഓ അതാ അങ്ങനെയാ പിന്നെ കല്യാണം എന്തോ കൂട്ടുകാരിടെയാണോ അതോ ബന്ധുക്കളുടെയാണോ ആ കർ അവിടക്കെ എങ്ങനാ കല്യാണം ഒക്കെ എങ്ങനെയ നിങ്ങടെ ആ രീതിയിലേയെക്കെ കല്യാണം
ഫസ്റ്റ് ആഹ് ഒന്നാമത്തെ ദിവസം അരിക്കുത്ത് കല്യാണംന്ന് പറയും
ഏ
അരിക്കുത്ത് കല്യാണം
ആ എന്തോ കേട്ടിട്ടില്ല ഇവിടെക്കെ മൈലാഞ്ചി കല്യാണം എന്നൊക്കെ പറയും അതാന്നോ
അല്ല അത് ഉണ്ട് പിറ്റത്തെ ദിവസം
ഓ ആഹ് എന്നിട്ട്
പിന്നെ അപ്പൊ അതിന്ന് വെച്ച് കഴിഞ്ഞാ അരിക്കുത്ത്കല്യാണംന്ന് വെച്ച് കഴിഞ്ഞാ ഏ നമ്മള് ഒയ ഒരലില്ലേ
ആഹ്
ഒരലില് അരിയിടും
ഓ
അപ്പ നമ്മ സാധാ അരി ഉണക്ക അരി അതിട്ട് കുത്തും എല്ലാട കൂടി ഇങ്ങനെ പെ പെണ്ണിന്റെ ചുറ്റും ഓരോരുത്തരുടെ ഫാമിലി വന്നിങ്ങനെ കുത്തിക്കുത്തും നല്ല രസാ അയിന്റെ വീഡിയോസ് അയച്ചരാ അത
ആഹ്
ചേച്ചിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടോ
ആഹ് ഉണ്ട്
ആ ഓക്കെ അപ്പൊ അയിന്റെ ലിങ്ക് അയച്ചു തരാം അപ്പൊ കാണാൻ പറ്റും
ആഹ് ആഹ് ആ ആ
പിന്നെ സാദാ മെഹന്തി
മെഹന്തി അന്ന് തന്നെയാന്നോ അല്ല പിറ്റേ ദിവസം ആ മെഹന്തി ഉം അത് കേട്ടിട്ടുണ്ട് മെഹന്തീന്നൊക്കെ
ഉം കസിന്റെ കല്യാണം നാലൂസാ
ഓഹ്
മഞ്ഞൾ കല്യാണം പിന്നെ ഹൽ ഹൽദി മെഹന്തി പിന്നെ വേറെ എന്തോ ഇണ്ടല്ലോ അത് പർപ്പിൾ ഡ്രസ്സ് ച്ട്ട്ട്ടെന്തൊരു കല്യാണം
അന്നിട്ട് നിങ്ങളടെ വീട്ടിലോട്ടാന്നോ പോവുന്നത് കഴിഞ്ഞി ട്ട്
കഴിഞ്ഞിട്ട് ആ ഞങ്ങളെ നാട്ടില് കല്യാണം കഴിഞ്ഞ ഫസ്റ്റൂസം പെണ്ണിൻ്റെ വീട്ടിലാ
ഓ ഇട്ട് സെക്കൻ്റൂസം അങ്ങ് തിരിച്ചു ചെർക്കൻന്റെ വീട്ടി പോവോ
ആ ചെക്കൻ രണ്ടാമത്തൂസം ചെക്കൻ്റെ വീട്ടിക്ക് പോവും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട്
ഓ അങ്ങനെ
എന്റെ മറ്റേ ഫോണിക്ക് ആരോ വിളിക്ക് ന്ന്ണ്ട് വർക്കെ യ്യണത് ആരോ ആണ് ഫോണിക്കൊക്കെ വിളിച്ചു തൊടങ്ങിട്ട്ണ്ട്ട്ടോ
ഏ ആ
ലെവലൊക്കെ മാറിത്തൊടങ്ങിണ്ട്
ലക്ക
ആ എനിക്കിപ്പൊ പേരായ് ഏ ഞാൻ ഒന്നും സേവെയ്തിട്ടില്ല ട്രൂ കോളർ ഉള്ളോണ്ട് പേര് വന്ന്ക്ക്ണു സെറീനന്നൊക്കെ
ആ ആ ആ
ആവോ എന്താണാവോ ഞാൻ ചെയ്യണ വർക്കിൻ്റ്യാ
ആ ഇരിക്കും അതെന്നെ പിന്നെ
അങ്ങനെ അപ്പൊ ഞാ പർഞ്ഞേ കെട്ട്യോനോടത് പതിനേഴ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതാ
ഉ വല്യ ഒരു ഇതാന്നല്ലേ കല്യാണംന്ന് പറയുന്നെ പ്പ അന്നേരം ഒരുപാട് പൈസ്യക്കെ വേണ്ടി വരുവല്ലോ
പിന്നെല്ലാണ്ട്
ഉ
ഡ്രസ്സ് അതുപോലെ വേണം
ഉം
അപ്പൊ ഡ്രസ് കോഡു ണ്ടേ അതാണ് ഭ്രാന്ത് ഇള്ള ഡ്രസ്സിടാനും പറ്റൂല
ആന്ന് ആ അതീ പണ്ട് എങ്ങനെയാന്നോ അതൊ ഇപ്പഴക്കെയന്നോ ആ
പണ്ടേ അങ്ങനെയാ
ആണല്ലെ ആം
കാരണം ഞങ്ങടെ ഫാമിലിയില് കുറ പേര് മലപ്പുറം കാര കൂടുതലും ഏ അ ശെരിട്ടാ
ആ ആ